ഹലോ കേൾക്ക്ന്നുണ്ടോ
ആ കേക്ക്ന്ന്ണ്ട് നിങ്ങക്ക് കേക്കുന്നുണ്ടോ
ആ ണ്ട് കേക്ക്ന്ന്ണ്ട് നമുക്ക് ഇന്ന് ആ ണ്ട്ണ്ട് ഇപ്പം കേൾക്ക്ന്ന്ണ്ട് കൊർ ചൊർക്കെ സംസാരിച്ചോളി ഉം നമുക്ക് ക്കെ ഓൺലൈ ഓൺലൈൻ ഷോപ്പിങൊക്കെ നടത്ത നടത്താറുള്ള ആളാണോ നിങ്ങള് എന്നാണ് നമുക്ക് അതിനെ കുറിച്ച് സംസാ സാരിക്കാ
ഓക്കെ അതിനെ പറ്റി സംസാരിക്കാ നടത്താറ്ണ്ട്
ആ അപ്പൊ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ച് അത് നമുക്ക് എന്തിനും എന്താ പറയാ ഉ ഗു ണോം ദോഷോണ്ടല്ലോ അപ്പൊ നമുക്ക് ആദ്യ ഈ ന്റെ ഗുണങ്ങള് സംസാരിക്കാം എന്നിട്ട നമുക്ക് അയ്ന്റെ ദോഷങ്ങള് സംസാരിക്കാ
ഓക്കെ പറഞ്ഞോളൂ
ആഹ് അല്ല ഞാൻ പറുന്നേച്ച നമ്മൾ എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന ആൾക്കാരാണ് അപ്പൊ എനിക്ക് ചെ തൊന്നു കൂടുതലും നമ്മള് പെൺകുട്ടികളായിരിക്കും ഏഹ് പിന്നെ വസ്ത്രങ്ങളായാലും ഈ മേ ഇഗത്തെ ഐറ്റംസായാലൊക്കെ അതില് നോക്കുന്നത്. അപ്പൊ ഇൻക്ക് തോന്നു നമ്മക്ക് പൊർത്ത്ന്ന് പോവാാണ്ട് വിലക്കുറവിൽ കിട്ടുന്നത് കൊണ്ടായിരിക്കില്ലേ നമ്മള് ഈ ഓൺലൈൻ ഷോപ്പിംഗ് കൂടുതലായിട്ട് നോക്കുന്ന ത് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം?
അതെ അത് ശരിയാണ് വിലക്കുറവ് എന്നതിനേക്കാൾ ഉപരി ഇപ്പോ സമയം സമയ ലാഭം കൂടിയല്ലേ സമയം ഏഹ് നമുക്ക് ലാഭിക്കാലോ നമ്മള് വീട്ടില് രു വീട്ടിലിരിക്കുന്നു പൈസ ചെയ്യ് ഇവിട്ന്ന് വീട്ട്ന്നെന്നെ കൊടുക്കുന്നു സാധനം വീട്ടിലെത്തുന്നു. നമുക്ക് പൊറത്ത് പോവാനോ അങ്ങനെയുള്ള യാതൊരുവിധ വേറെ എക്സ്ട ട്രാ ചെലവുകളൊന്നും വരുന്നില്ലല്ലോ
അതെ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സമയ ലാഭംുണ്ട് പൈസ ലാഭംുണ്ടല്ലോ നമുക്ക് കടയിൽ പോയാല് ചിലപ്പോ നല്ലൊ ഒരു വിലയായിരിക്കും ഒരു ചുരിദാറിനൊക്കെ നമ്മള് എനക്ക്ൊന്നും നല്ല ആയിരം രണ്ടായിരം രൂപേന്റെ വ്യത്യാസം ഓൺലൈനും ഓഫ്ലൈനും തമ്മിൽ അപ്പോൾ എനിക്കൊന്ന് പൈസ ലാഭം സമയ ലാഭം ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇപ്പ എല്ലാരും കൂടുതല ഓൺലൈൻ ഷോപ്പിങ്ങിനെ ആശ്രയിക്കുന്നത്
അതെ അത കൂടാതെ ഒരുപാട് ഓപ്ഷൻസ് കൂടെ അതില് ഉണ്ടല്ലോ അപ്പൊ ഇതല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം അ ഇപ്പോൊ ആഹ് ഓരോ ആപ്പുകള് ഏ ഒന്നോ രണ്ടോ അല്ല ഒട്ടനവധി ആപ്പുകളിലോ ഒട്ടനവധി സാധനങ്ങൾ കിട്ടും എന്താണ് ഇപ്പ നമുക്ക് ഇ ഭക്ഷണ സാധനങ്ങൾ മുതല് നമുക്ക് വേണ്ട ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളോ അല്ലെങ്കിൽ ഒരു മനുഷ്യന് വേണ്ട എല്ലാ സാധനങ്ങളും അതില് കിട്ടുമല്ലോ
അതെ ഇപ്പ എനിക്ക്ൊന്നിപ്പം ഇപ്പൊക്കെ ഒരു ആപ്പിലൊക്കെ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന തരത്തി കായിട്ടണ്ട് ക്രോസറി അങ്ങനെ കിട്ടും വസ്ത്രം അങ്ങനെ വേറെ ഉള്ള പാത്രങ്ങൾഅങ്ങനെ പ്പരല്ല എല്ലാം കിട്ടൂ ഒരു വീട്ടില അപ്പൊ അത് ഏറ്റവും സുഖമ ഒരു കാര്യമാണല്ലോ ഒരു ജോലിക്ക് കപൂർ ന കക്ക പൈസ ഇത് ഓൺലൈനിൽ കൊടുത്താല് അവർക്ക്ൊന്നും അറിയണ്ട വീട്ടിലേക്ക് സാധനങ്ങൾ എത്തും പുറ പോകേണ്ട സമയം ലാഭമാണ് അതിന് പൈസ ലാഭമാണ് ഈ ഓഫറുകളൊക്കെ വരുമ്പോൾ ഒരുപാട് പൈസ നമുക്ക് ക്കെ ലാഭണല്ലോ
അതെ പ പണ്ടത്തെ പോലെ ഇപ്പൊ നമ്മുടെ പഴയ കാലത്തൊക്കെ വീട്ടില് അമ്മമാരോ ഉമ്മമാരൊക്കെ ഷീട്ടഴുതി തരും ഇത്ര അരക്കിലോ ഇത്ര അഞ്ഞൂറ് ഗ്രാം
ഉ
അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല ആ ഒരു ഷീട്ട് കൊണ്ട് പോയി കടയിൽ പോയി സാധനം കി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ യാതൊരു വിധ ബുദ്ധിമുട്ടില്ല ഏതൊരു അവസ്ഥയിലാണെങ്കിലും ഇപ്പൊ പെട്ടെന്ന് വീട്ടില ആൾക്കാര് വരാണ് ഫുഡ് ഉണ്ടാക്കനം അതിന്പ്പോ സാധനങ്ങൾ നമ്മള് കടയിൽ പോയി എല്ലാം ചെയ്ത് വാങ്ങുന്നതിന് പകരം വിളിച്ചു പറയുന്നു അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നു സാധനം വീട്ടിലെത്തുന്നു
അതെ ഇപ്പന്നെ ഇന്നെല്ലാവരും എനിക്ക് കൂടുതലും അതിനെ ആശ്രയിക്കുന്നും അതാണ് ആർക്കും പോകാനൊ ഒരു ടൈമേ ഇല്ലാത്തതും പിന്നെ എനിക്കൊന്ന് ഓൺൈനൽ ആകുമ്പോ ഈ നമുക്ക് ഈ റീഫണ്ട്ന്ന് പറ സാധനണ്ട് നമ്മളപ്പോൊ ഒരു സാധനം നമുക്ക് പറ്റില്ലെങ്കിൽ അത് റിട്ടേൺ ആക്കിയാൽ നമുക്ക് പൈസ തിരിച്ച കിട്ടും കിട്ടും നമ്മളുടെ പൈസ നമുക്ക് തിരിച്ച കിട്ടും പക്ഷെ കടയിൽ നമുക്ക് അങ്ങനെയല്ലോ അവര് നമുക്ക് പൈസ തരില്ലോ അവ നമക്ക് അത് ഡ്രസ്സ് എടുത്തോളാണല്ലേ പറയാ അപ്പൊ ഇങ്ങനൊ ഒരു ഓപ്ഷൻ ഉണ്ട് വേണെനമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന്ന്നെ റിട്ടേൺ ടിക്കാം പിന്നെ അവർ വന്ന എടുത്തോളും അതിനും നമ്മൾ പോകണ്ടവശ്യമില്ല ഈ കടയിലൊക്ക ആകുമ്പോ നമുക്ക് തി വച്ച കൊണ്ടുപോയി കൊടു അവർക്ക് വലിയ താല്പര്യൊന്നും ഉണ്ടാവില്ല മാറ്റിത്തരാനൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്
അതെ നമുക്ക് ചെറിയ സമയത്തിന്റെ ഉള്ളില് തന്നെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടാം അത് നമ്മുടെ ഈ ഒരു വളർന്നു വന്ന അല്ലെങ്കിൽ ഒരുപാട് പുരോഗമിച്ചതിന്റെ ഒരു വലിയൊരു അഡ്വാൻറേജ് തന്നെയാണ്
അതെ ശരി ഇന്നെയാണ് ശരിക്കും നല്ലൊരു അഡ്വാൻറേജന്നെയാണ് പല പല ആപ്പുകളുണ്ട് ആ ഏത് ആപ്പ് പോയാലും നമുക്ക് ഒരുപാട് ഓഫറുകൾ കിട്ടും കൂടുതലും ഞാനും അങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും ഇതുപോലെ സമയ ലാഭവും പൈസ ലാഭവും ഒക്കെ നോക്ക ക്കി തന്നെയാണ് ഓൺലൈനെ ആശ്രയിക്കുന്നത് എന്ത് തന്നെയാലും വസ്ത്രമായാലും പിന്നെ മേക്കപ്പ് ആയാലും ചെരുപ്പ് തന്നെയായാലും ഒക്കെ നമ്മൾ ആദ്യം ഓൺലൈനിൽ നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ കട പോയി നോക്കുന്നത്
പൈസ ലാഭം അതിന്റെ വല്യൊരു ഉം നല്ലൊരു സൈഡ്ന്നെയാണ് ഇപ്പോ എഹ് വേറൊരു വ്യക്തി വ്യക്തിയുടെ കയ്യിലുള്ള ഒരു സാധനം എഹ് ചിലപ്പോ ആൾ കടയിൽ നിന്ന് മേടിച്ചതായിരിക്കും. അത് കണ്ട് നമുക്ക് അതേ എഹ് പൈസക്ക് പോയിട്ട് ചിലപ്പോ കടയിൽ പോയി അത്രയും പൈസ കൊടുത്ത് വാങ്ങാനുള്ള രു സാമ്പത്തിക സ്ഥിതി നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് അതേ സാധനം ഓൺലൈന് ചെറിയ വിലക്ക് കിട്ടും. അപ്പൊ അത് വല്യൊരു കാര്യം തന്നെയാണ്.
അതെ പക്ഷെ നമ്മളിപ്പോ അതിന്റെ ഗുണങ്ങൾ സംസാരിച്ചു. ക്ഷെ അതേപോലെ തന്നെ ഒരുപാട് ദോശകൾ ഉണ്ടല്ലോ.
ആഹ് അതെ ഒരുപാട് ദോഷങ്ങളുണ്ട ഇപ്പോ നമ്മള് ഓൺലൈൻ ആയിട്ടുള്ളത് ഷോപ്പെയ് യുന്നു. അവര് പൈസ മേടിക്കുന്നു. അവര് നമുക്ക് റിട്ടേൺ തരുന്നു. എന്നുള്ളതല്ലാതെ വേറൊരു വിധ എന്താ പറയാ യാതൊരു വിധ ബന്ധങ്ങളും ഇല്ലല്ലോ ഇപ്പൊ നമ്മള് പ്രളയം വന്ന സമയത്ത് ഒരുപാട് ആൾക്ക് വർക്ക് വസ്ത്രങ്ങളും ഇതൊക്കെ നഷ്ടപ്പെട്ട് പോയപ്പോ അതെല്ലാം കൊടുക്കാൻ നമ്മുടെ ഓഫ് ലൈനായി കടകള് നട ക്കുന്ന ആൾക്കാര് തന്നെയായിരുന്നു ഉള്ളൂ ഈ ഓൺലൈനുകാരെ നമ്മളാ ഒരു പരിസരങ്ങളിൽ പോലും കണ്ടട്ടില്ല.
ഇപ്പം നിങ്ങള് പറഞ്ഞ വളരെ ശരിയാണ് ഈ ഭീമൻ, മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ വിദേശ രാജ്യങ്ങളിലെ ആപ്പുകളാണ് ഇത് നമ്മൾ അവർക്കാണ് നമ്മളെ പൈസ കൊണ്ടോയി കൊടുക്കുന്നത് നമ്മുടെ നാടി ക്കാൻ വേണ്ടി ഈ പൈസയൊന്നും ഒനിന്നും ഉപകരിക്കുന്നില്ല, ഇതുപോലുള്ള പ്രളയോം കൊറോണയൊക്കെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരാണ് എല്ലാത്തിന് വേണ്ടിയിട്ട് സഹായിച്ചത്. പക്ഷെ നമ്മള് ആരും അവരെ ആരും അവരെ സഹായിക്കുന്നില്ല നമ്മള് ലാഭം നോക്കിയിട്ട് അവരുടെ അടുത്ത് പോയി എടുക്കുന്നില്ല അപ്പൊ ഇന്നിപ്പ് പലവ പലരും അടച്ചു പൂട്ടേണ്ടി വരുന്ന അവസ്ഥയാണ് വസ്ത്രങ്ങളൊക്കെ പല കടകളിലും ആളില്ല.
അതെ പിന്നെ അതുപോലെ തന്നെ നമ്മളീ ഈ വിലക്കുറവ് വിലക്കുറവ് എന്നൊക്കെ പറയുന്നതിനനുസരിച്ച് നമ്മ കിട്ടുന്ന സ സാധനത്തിന്റെ ക്വാളിറ്റീനെ പറ്റിയൊക്കെ നമ്മള് ആലോചിക്കണം പലരും ഒരുപാട് പേര് ഏഹ് നമ്മക്ക് എണ്ണാൻ പറ്റാത്ത തരത്തിലുള്ള ആൾക്കാരിപ്പോ ശരിക്ക് പറഞ്ഞാല് ഈ ഒരു ക്വാളി ആയിറ്റ്ള്ള ഐറ്റംസ് കിട്ടാതെ പറ്റിക്കപ്പെടുന്നുണ്ട് അതുപോലെ ഫണ്ട് കൊടുക്കാതെ പറ്റിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് പറ്റിക്കപ്പെടലുകൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്
അത് ശരിയാ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് ചിലപ്പോ അവര് ഓർഡർ ചെയ്ത സാധനായിരിക്കില്ല വീട്ടിലെത്തുന്നത്. വേറെ എന്തെങ്കിലും ആയിരിക്കും, കീറിയത് കിട്ടി കിട്ടിയവരുണ്ട്, ഉപയോഗിച്ചത് കി ട്ടിയവരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഇതൊക്കെ ഇണ്ട് ഇ ഇതില് ഏതാപ്പ് തന്നെയായാലും നമ്മൾടെ പൈസ പോവാ
ക്കെ കണ്ടിറ്റ്ണ്ടായിരുന്നു.
ആഹ്
വല്ലവരും ഇട്ട് ഇട്ടിട്ട് കൊടുത്ത ഡ്രെസ്സുകള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയാ മനുഷ്യന്മാര് അങ്ങനെയുള്ള കൊറെ കേസുകളൊക്കെണ്ട്
അത് കേസുകളുണ്ട് പിന്നെ നമ്മളീ നമ്മളുടെ നാട്ടിലുള്ളവരെ സ സഹായിക്കാതെ ഇവർക്ക് കൊണ്ടേയ് കൊടു ക്കാണ് അപ്പം നമുക്ക് ഏഹ് ഓൺ ഓൺലൈൻ ഷോപ്പിംഗാവുമ്പൊ അഞ്ഞൂറ് രൂപേന്റെ ചുരിദാർ ന് അഞ്ഞൂറ് തന്നെ കൊടുക്കണം പക്ഷെ നാട്ടിലാകുമ്പം നമ്മളൊക്കെ അവരൊരു പത്ത് രൂപ കൊറച്ച് തരും അല്ലെങ്കിൽ ഒരു ഇരു ഇരുപതു രൂപ കൊറച്ചു തരും ഇവി ടെ നമ്മളാ കറക്ട് പൈസ തന്നെ കൊടുക്കണല്ലോ വർ ലൈനിങ് ഒന്നുല്ലല്ലോ
ക്വാളിറ്റി അതുപോലെ തന്നെ വലിയൊരു ഇത് തന്നെയാണ് നമുക്ക് കൊടുക്കുന്ന പൈ സക്ക് വെറത്തായിട്ടുള്ള സാധനങ്ങള് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരൊന്നും ഇല്ലല്ലോ പൈസ നമുക്ക് അവിടെ നഷ്ടംന്നല്ലാതെ പിന്നെ അതുപോലെ റീഫണ്ട് തരാത്ത ഒരു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് സാധനവും പോയി പൈസയും പോയി ഒ
അതെ അതെ കൊറേ സ്കാമായ്ട്ട് പേജുകളൊക്കെ ണ്ട് ഓൺലൈൻ ഷോപ്പിങ്ങിലെയ് വെറുതെ പറ്റിക്കാൻ വേണ്ടി നമ്മളെ പൈസ കിട്ടി കഴിഞ്ഞാല് പിന്നെ വസ്ത്രങ്ങളും ഒന്നും വരാത്തതും അങ്ങനെയുള്ള കുറെ സ്റ്റാമുകള് കണ്ടിട്ടുണ്ട്
അതെ പിന്നെ അവര് ബ്ലോക്ക്യ്ത് പോകുന്നു യാതൊരുവിധ ബൻ ഇതും ഇല്ല പിന്നെ കേസ് ഈ ഒരു ചെറിയ പൈസക്ക് വേണ്ടി ആരും കേസിനൊന്നും പോവില്ലല്ലോ
ശരിയാണ് അതെയതെ പക്ഷെ നമ്മള് ക്കൊന്ന് കൂടുതല് നമ്മൾടെ ഈ ചെറുകിട വ്യവസായികളെ സഹായിക്കണം നമ്മൾടെ നാട്ട അവർക്ക് ഇടനിലക്കാരില്ലാ ഇടനിലക്കാരൊക്കെ വന്നതൊണ്ടും ഒക്കെയാണ് പിന്നെ ഇവർക്ക് ഇത്രയും ഭീമമായ പൈസൊക്കെ പാത്രങ്ങൾ വിൽക്കേണ്ടിവരുന്നെ പക്ഷേ മീഷോ ഫ്ലിപ്കർട്ട് പോലുള്ളവർക്കൊന്നും ഇടനിലക്കാരി ഇല്ലാത്തത്കൊണ്ടൊക്കെയാണ് അവർക്ക് നേരിട്ട് ആ പൈസക്ക് വിക്കാൻ പറ്റും ക്കുന്നില്ല അവരെ സപ്പോട്ട് ചെയ്യുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം
അതെ നമുക്കൊരു പ്രശ്നം വന്ന് കഴിഞ്ഞാ നമ്മടെ നാട്ടി ലെ ചെറുകിട വ്യവസായക്കാര് ഒക്കെ തന്നെ ഉണ്ടാവോള്ളു പിന്നെ നമ്മള് എന്തിനീ ഓൺലൈൻ ജോബിങ്ങിന്റെ പോറകെ പോകുന്നു ന്ന്ള്ളത് ചോയ്ച്ച് കഴിഞ്ഞാൽ ടൈമിന്റെ ഒക്കെ നോക്കി തന്നെ ആയിരിക്കും പക്ഷെ അങ്ങ അതിന് പകരം നമ്മള് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം കാരണംനമുക്കൊരു പ്രശ്നം വന്നാല് അവര് തന്നെ കാണുന്നൂന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ്
അതെ അതെ മുക്കൊരു പ്രശ്നം വന്നപ്പോ അവര് തന്നെയാണ് നമ്മളുടെ കൂടെ നിന്നത്
ല്ലായിരുന്നെങ്കി അവരൊക്കെ എന്ത് ചെയ്തേനെ കേരളത്തില് ഒരു നല്ലൊരു ഒരു വശം കൂടിയാണ് അങ്ങനെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചത്
കാണിച്ചതും അപ്പൊ അയ്ന് നമ്മള് എന്തോക്കെ പ്രശ്നം അല്ലേങ്കി ഒന്ന് കൂടുതല് ഈ കേരളത്ത്തോട്ടെ സാമ്പത്തി പ്രതിസന്ധിയും തൊഴിലായ്മയ്ക്ക് രൂക്ഷവുന്നതും ഒരാൾക്ക് ഒരു ബിസിനസ്സ് തുടങ്ങാൻ പറ്റുന്നില്ല കാരണം എല്ലാരും ഓൺലൈൻ ആശ്രയിക്കുമ്പോ അവർക്ക് കച്ചോടം കോറയണല്ലോ നമ്മളെ യുവാക്കൾക്കൊക്കെ അതുകൊണ്ട് ന്നെയാണ് എല്ലാവർക്കും പോറത്തേക്ക് പോകേണ്ടിക്കെ വരുന്നത്
ഒക്കെ കേരളത്തിലെ ആൾക്കാര് ഫുള്ള് ഇപ്പോ വിദേശത്തേക്ക് ഇങ്ങനെ നോക് കിരികാണല്ലോ കേരളത്തിലുള്ളതോ ഇന്ത്യയിലുള്ളതോ ആർക്കും വേണ്ട മുഴുവൻ വിദേശ വിദേശ സ്വപ്നായിട്ട് നടക്കാണ് എല്ലാരും
അതെ അതെ ശരിയാണ് അപ്പൊ ഇവിടെ നമുക്ക് തോടങ്ങാൻ പറ്റുന്നുല്ല ഇവിടെ തുടങ്ങിയാ നമ്മള് നാട്ട നമ്മളെ സപ്പോർട്ട് ചെയ്ല്ല പോറത്തുന്ന് പുറത്ത് പോയിട്ട് ദൂരെ പോയിട്ടൊക്കെ അവര് വാങ്ങും അല്ലെ ഓൺലൈനിൽ എടുക്കും നമ്മളെ നാട്ടിൽ തന്നെ എന്ത് ഒടിഞാലും ആരും എനെ സപ്പോട്ട് ചെയ്യില്ല അങ്ങനത്തെ ഒരു കാലമാണല്ലോ
അതെ അതെക്കെ മാറണം കാരണം ഇപ്പോ ഏ ബാക്കി രാജ്യങ്ങളെ നോക്കിട്ട് അത് ഭയങ്കര ന്നെ വികസിത രാജ്യാണ് അത്ങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുമ്പോ നമ്മളെ ഒരു പാർട്ട് ഓഫ് ഇൻകം വരുമാനം കൂടി അങ്ങോട്ടാണല്ലോ പോകുന്നേ ന്നാ നമ്മളരാ നമ്മള് സ്ഥലത്തന്നെ അതൊന്ന് കൊടുക്ക ആ ശരി
ഹലോ